എന്തൊ ഇണ്ടടാ വർത്തമാനം ഇന്ന് പോ എന്താ പരി എന്താ പരിപാടി രാത്രിയെക്കെ ആയല്ലോ എന്ത തിങ്കളാഴ്ച കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താ പരിപാടി ഇപ്പോ
ഇല്ല രാത്രി ഇപ്പ സാധാരണ എല്ലാർക്കും എന്താ പരിപാടി ഉണ്ടാവാ ആ പരിപാടിക്കെ തന്നെ രാത്രീ റസ്റ്റിന്റെ ടൈം അല്ലേ നമ്മക്ക് ഡെ ഫുള്ള് വർക്ക് ചെയ്തിട്ട് രാത്രി നമുക്ക് ഫുള്ള് റെസ്റ്റ് എടുക്കാനല്ലേ നമ്മോട് അങ്ങനെയാണല്ലോ അയിന്റെത് ആ അങ്ങനെ കട്ട് ഇങ്ങനെ റൂമിലിങ്ങനെ കെടുക്കയാണ് ഏ രാത്രി പൊതുവേ റസ്റ്റ്ണ് ഉം
അത് പറഞ്ഞപോഴ ഞാനിപ്പോ ഇങ്ങനെ എൻ്റെ ഒരു അടു അടുത്തരു മരണ ഉണ്ടായിരുന്നു നമ്മള ഒരു കുട് അടു അത് അടുത്തൊരു ബന്ധു ഇപ്പം മരണപ്പെട്ടിരുന്നു അ ഞാനിപ്പോ അവിടെ പോയിട്ട് ഇങ്ങനെ വരാണ് ഭയങ്കര സങ്കടമായി നമ്മളെ ഭയങ്കര രീതിയില് ബന്ധവാണ് ബന്ധം പുലർത്തീന്ന എല്ലാ സഹായം ചെയ്തിരുന്ന ഒരു സുഹൃത്ത് കൂടെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു മരണത്തിൽ ഭയങ്കര രീതിയിലുള്ള സങ്കടം ത്തിലിങ്ങനെ ഇരിക്കാണ് ഇപ്പോ എന്താ ഇപ്പൊ നിങ്ങളെ അ ആ ഒരു സങ്കടം മരണം എന്ന് പറഞ്ഞാ ഭയങ്കര ബുദ്ധി മുട്ടാണല്ലോ നമ്മൾ ഏറ്റവും അടുത്ത ആളുകളടക്കം നമ്മോട് വേർപരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും എല്ലാവർക്കും ക്കും വരുന്ന ഒരു അവസ്ഥയാണ് മരണം എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് മരണത്തെ- ക്ക് പറയാൻള്ളത്
മരണത്തെ കുറിച്ച് സംസാരിക്കുമ്പോ മ്മഹ് ഭയാണ് മരണം ന്ന് പർഞഴിഞ്ഞാൽ നമ്മളീ ഈ മനുഷ്യന്മാരൊക്കെ ജീവിക്കുന്നേന്നെ എന്താറ്യോ മരണത്തെ കുറിച്ച് ചിന്തിക്കാതെയാണ് ഓരോരുത്തരും ജീവിക്കുന്നത് ഏഹ് അപ്പൊ കൊറെ ആൾക്കാര് എൻജോയ് ചെയ്യ്ണത് കാണാം കുറെേ ആൾക്കാര് കളിക്കണത് കാണാം ഏ കുറെ ആൾക്കാാര് സിനിമ കാണ്ന്ന് എഹ് കൊറേ ആൾക്കാര് പൊർത്തോയ് ഫുഡ് കഴി അപ്പൊ എന്തോരം മനസ് ത്തില് നമ്മള് മരിക്കാൻ പോണോരാണ് മരണം ഇണ്ടെന്നുള്ള ചിന്ത ഇണ്ടാവണില്ല ഏഹ് ഈ മരണങ്ങനെ എപ്പഴും ചിന്തിച്ചോണ്ടിര്ന്നഴിഞ്ഞാല് അത് സത്യം പറഞ്ഞാല് ഒരു വല്യ പ്രശ്നാണ് കാരണം ഏഹ് മരിക്കാണ് മരിക്കാൻ പോയപ്പം മരിക്കാം അടുത്ത നിമിഷത്ത് മരിക്കാന പർഞ്ഞല് ആ ഭയത്തോടു കൂടി പിന്നെ ഇങ്ങനെ ജീവിക്കണ ആൾക്കാര്ന്ന് പറഞ്ഞല് ഏ നമ്മളൊന്ന് ഞാനും ഇജ്ജൊന്നും ഇപ്പെന്ത് അൻക്പ്പന്നാ മരണം ഇണ്ടായതോണ്ട് ജ് ആൻ ചിന്തിച്ചു. നമ്മൾ ഈ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത് വളരെ കുറവാണ് അപ്പൊ എന്റെ ഒരു അഭിപ്രായം പറയാണെ ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നല്ലതാണ് ഐ മീൻ നമ്മളെന്താവണം എന്നും മരണത്തെ കുറിച്ച് ചിന്തിക്കണം. ഐ മി ഐ മീൻ എപ്പളും ങ്ങനെ മരണത്തെ കുറിച്ച് ചിന്തിക്ക് ക്കണം ന്നല്ല. എപ്പഴും മരണത്തെ കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാ ഞമ്മക്ക് ജീവിതം ആസ്വദിക്കാനൊന്നും പലർ പറ്റി കൊൾണന്നില്ല. ഇന്ന് യാൻ മരിക്കോ മരിക്കോ ആര് ഇത് വരും പക്ഷെ എന്നും നമ്മള് അറ്റ്ലീസ്റ്റ് നമ്മൾ കെട്ക്കണേയ്ന് മുമ്പെങ്കിലും നമ്മളീ കെടത്തം ന്ന് പർഞ്ഞാതെന്നെ എന്താണ് ഉറക്കംന്ന് പറഞ്ഞാ തന്നെ ഒരു മരണല്ലേ ഏഹ് അമ്മളീ ഈ പുറംലോകത്തോടുള്ള എല്ലാം വിഛേദിച്ചിട്ട് മണിക്കൂറുകളോളം ഒരു ബോധല്ല്യാതെ കെട് ക്ക്ണേ ഒര്താണ്. ഇത്പ്പ അതും മരണത്തിന്റെ ഒരു ചെറിയ രൂപം ഒരു മിനി വർഷനാണ് ഈ ഒറക്കംന്നുള്ളത് എഹ് അപ്പൊ നമ്മള് ചിന്തിക്കണം ആഹ് ഒറക്കിന്റെ മുമ്പ് ഏഹ് ഇതൊരു എന്ത് ശാശ്വതമാ മായിട്ട് ഒറക്കമായി മാറോ പെർമനന്റായിട്ട്ങ്ങനെ ഒറങ്ങേണ്ടി വരോ അങ്ങനെ ഉറങ്ങേണ്ടി വന്നാൽ എന്തായിരി ക്കും സംഭവിക്ക എന്റെ പ്രിയപ്പെട്ടവരെ എന്തായിരിക്കും അവസ്ഥ ഏഹ് എന്റെ സ്ഥിതി എന്താണ് ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് നേടാന്ള്ളതൊക്കെ നേടിയിട്ടുണ്ടോ ഇങ്ങനെ ചിന്തിക്കണം കാരണം മരണം ഒരാളെ എടുത്തുകൊണ്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല അപ്പൊ മരണം നമ്മളെ പിടി ക്കണേന് മുമ്പ് നമ്മളെ റോൾ എന്താവാ ഈ ലോകത്ത് നമ്മൾ കൃത്യമായി നിറവേറ്റാന്നുള്ളതാണ്. പിന്നെ പ്രിയപ്പെട്ടവര് എഹ് നമ്മളെ വിട്ട്പ്പരിയമ്പ സങ്കടം ന്ന് പറഞ്ഞാൽ അത് ഒരിക്കലുമക്കത് വി ഇത് വിവരിക്കാം പറ്റുന്ന അല്ല അത്പ്പെ ഏതൊരു മനുഷ്യന അയാള്ടെ ഹ് അമ്മ അച്ഛൻ സഹോദരന്മാര് സുഹൃത്തുക്കൾ ഇവരുടെക്കെ മരണം ഒരാൾക്ക് കാണേണ്ടി വരിക തന്നെ ചെയ്യും ഏഹ് അതും ഒരാള് മരി ജനിച്ച നിമിഷം തന്നെ അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞ് ഇയാൾ മരിക്കും അപ്പോ എന്താവാ അതാക്ഷൻ റ്റ് ചെയ്വ ഇതൊരു നാച്ച്വറൽ പ്രോസസാണെന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് മരണത്തിന് മുമ്പ് നമ്മളെ കൊണ്ട് ചെയ്യാന് പറ്റുന്നതൊക്കെ ചെയ്ത്ട്ട് സംതൃപ്തിയോടു കൂടെ ഇള്ള മരണം അത് ത് വേറാതെ മരിക്കണം മരണം അത് വേറൊന്നാണ് ഇപ്പ വെറുതെ പുരാണങ്ങളിലോ ഇന്ത ഹൈന്ദവ കഥകളിലോ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം നമ്മള് ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കൾ ഇന്നൊക്കെ പറയുന്ന കേക്കാം അതായത് അവര് ഭൂമി വിട്ടു പോകില്ല ഇവി ഇക്കത്തെന്നെ ങ്ങനെ കറങ്ങി ചുറ്റി നടക് ക്കും കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ അവരുടെ ഏതോ ആഗ്രഹം ഇവിടെ സഫലമായിയിട്ടില്ല അപ്പൊ അതിന്റെ വെഷമത്തില് അവരെന്താണ് ഈ ലോകത്ത് ഇങ്ങ്നെ കറങ്ങി നടക്കാണ് എന്നുള്ളതാണ് അപ്പോ നമ്മള് എന്താ ചെയ്യേണ്ടന്ന് വെച്ച കഴിഞ്ഞാൽ നമുക്ക് ഉള്ള സമയത്ത് മരണത്തിന് മുമ്പള്ള സമയം എന്താവാ ഉപയോഗപ്പെടുത്തിയിട്ട് വെറുതെ സമയം വേസ്റ്റ് ആകാതെ നമ്മെ ജീവിതം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് മരിക്കണ സമയത്ത് അറ്റ്ലീ വി ഒരു സംതൃപ്തി ഉണ്ടാവും ആ് ഞാൻ എന്നെകൊണ്ട് ഈ പറ്റുന്നതൊക്കെ അറ്റ്ലീസ്റ്റ് ഇത്രെങ്കിലും ഒരു വലിയ ശതമാനെങ്കിലും ശ്രമിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരുത് കിട്ടും പിന്നെ പ്രിയപ്പെട്ടവര് മരിക്കുമ്പോ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൾ നിങ്ങൾ ആരോന്ന് എടുത്ത മരിച്ചുന്ന് പറഞ്ഞു അപ്പോ എനിക്കറിയാം നിങ്ങള മാനസിക വിഷമം എത്രത്തോളം ഉണ്ടെന്ന് കാരണം അവരോട് കൂടെ നമ്മള് പങ്കിട്ട മൊമെന്സ് അവര് നമ്മൾക്ക് ചെയ്ത് തന്ന കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ നമ്മെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടിവരും ഒരാൾ മരിച്ചു ഐ മീൻ അയാളിനി നോമോർ വിത്തസ് ഇനി നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള ഒരു ചിന്ത വരുന്ന നിമിഷം അ അയാളുടെ കൂടെ നമുക്കുണ്ടായിട്ടുള്ള എല്ലാ മൊമെന്റ്സും വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അപ്പൊ അത് വല്ലാത്തൊരു അവസ്ഥയാണ് നമുക്ക് ഒരിക്കലും ഏ അത് നിങ്ങളെ ആ ഒരു ദുഃഖത്തില് എനിക്ക് പങ്കുചേരാ ഇങ്ങനെ പറയാന്നല്ലാതെ നിങ്ങ ഒരിക്കലും സമ്മദരിക്കാൻ പറ്റൂല്ല അത് കുറച്ച് ദിവസം എന്തായാലും സ്വാഭാവികമായിട്ട് അതിന്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാാവും അത് നിങ്ങളെ സമയം കൊടുക്കുക വിത്ത് ടൈം എന്താവും അത് ഹീൽ ആകും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്
അതെ ഞങ്ങള് പറഞ്ഞ കാര്യാണ് അപ്പൊ നിങ്ങള് പറഞ്ഞതില് ഏറ്റവും കാര്യാണ് നമ്മള ഉറക്കം എന്നുള്ളത് അതൊരു ചെറിയൊരു മരണത്തിന്റെ ഒരു മറ്റൊരു മാതൃകയന്ന് നമുക്ക് പറയാൻ പറ്റോ അഥവാ നമ്മള് രാത്രി നമ്മൾന്ന് ഉറങ്ങുവയാണ് ആ ഒരു ഉറക്കം നമുക്കൊരു ഒരു തരത്തിലുള്ള ഗ്യാരന്റി നമുക്കില്ല രാവിലെ എണീ എന്നത് യാതൊരുവിധ ഉറപ്പുമില്ല അതൊരു മരണത്തിന്റെ മറ്റൊരു ഒരു രൂപം നമുക്ക് പറയാൻ പറ്റുള്ള കാരണം നമ്മള് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുക്കൊന്നും ഇവിടെ നമ്മടെ സംഭവിക്കുന്ന ഒന്നും നമ്മൾ അറിയണ്ടില്ല പിന്നെ അപ്പ അതിനാണ് നമ്മുടെ നമ്മുടെ ഇസ്ലാമിലാണ് മറ്റു മതങ്ങളിലൊക്കെ ഇത്തരം ഈ നമ്മൾ ഉറങ്ങി കഴിഞ്ഞ് എണീക്കുമ്പോൾ നമ്മുടെ നാദനെ സ്തുതിക്കണം എന്നൊക്കെ പറഞ്ഞു കാരണം അതൊരു തരത്തില് മരണത്തിന്റെ നിങ്ങൾ പറഞ്ഞ പോലും ഒരു മരണത്തിന്റെ മറ്റൊരു ഭാഗം ആണ് ഈ ഉറക്കം എന്നുള്ളത് അപ്പൊ ഇത്തരം ഉറക്കത്തിൊക്കെ നമ്മളട് ഗുണം ഒരുപാട് മനസ്സിലാകണം അഥവാ എന്തേലും മരണം സംഭവിക്കാണ്ട് എന്നുള്ളതൊക്കെ ഇത്തരം ഉറ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് പിന്നെ പതി പറയുള്ളെച്ചൽ ഉറക്കം അതാ ഈ മരണം എന്ന് പറഞ്ഞാല് അത് ഞാൻ മനസ്സിലാക്കുന്ന എത്ര വലിയ സുഹൃത്തുക്കളാണേങ്കിലും ഇത്തരം മരണങ്ങൾ എന്തായാലും അവരൊക്കെ ിപ്പ് അല്ലെങ്കിൽ ഒരു വേർത്തിരിവ് ഉണ്ടാക്കും നമ്മക്ക്ന്നാ പറ നമ്മളൊക്കെ ഒരുപാട് നല്ല സന്തോഷത്തിൽ കൂടെ കഴിഞ്ഞിരുന്ന ഒരു കാലം എന്റെറെ ഒരു ഓർമ്മയ തന്നെ എറെ വല്യമ്മയാണെങ്കിലും എന്റെ മറ്റുള്ള കുടുംബക്കാരൊക്കെ ഒരുപാട് കാലം അവരോ അവരോട കൂടെള പച്ച ചിരിച്ച്നടന്ന ഒരുപാട് കാലങ്ങൾ ഓർക്കയാണ് പക്ഷെ എന്തായാലും അവർക്ക് അവരുടെ പ്രായം എത്തിയപ്പോ പലപ്പോയി ആരെന്ത ചെയമ്മടെന്ന് വേർരിഞ്ഞഞ് പോയി പിന്നീട് അവരില്ലാത്ത ഒരു രീതിയിലാണ് ഇ നമ്മളെ ജീവിക്ക അത് അവരുള്ള കാലവും അവരില്ലാത്ത കാലവും ഒരു വലിയ രീതിയിലുള്ള വ്യത്യാസം നമുക്ക് അനുഭവപ്പെ കാരണം അവരടെ ഇല്ലാത്ത കാലം എന്ന് പറഞ്ഞാല് ഭയങ്കര രീതിയിൽ കഥകൾ പറഞ്ഞിട്ടാണെങ്കിലും അവര് നമ്മൾ ഉല്ലസിപ്പിക്കുന്ന നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് രസകരമായ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് അവസരങ്ങള് ജീവിതത്തിൽ ഉണ്ടായിട്ട്ണ്ട്. അപ്പൊ ഇത്തരം മരണം മൂലം ഇത്തരം ഒരുപാട് കാര്യ സാധനങ്ങള് അല്ലെങ്കി ഇത്തരം അവര്ടെ അനുഭവങ്ങള് അവരുടെ ജീവിതം തന്നെ നമുക്ക് ഇല്ലാതായി പോകുന്നരു അവസ് ഇതെ ആണ് ഇപ്പം ഇണ്ടാവുന്നത്. പലപ്പോഴും ഞ്ഞമ്മൾ കണ്ടുവെരുന്നൊരു കാര്യം എന്താ ച്ചാല് ഇത്തരം മരണങ്ങ മൂലം പലപ്പൊഴും പല ബന്ധങ്ങളിലും വിള്ളല്കള് സംഭവിക്കും ന്ന്ള്ളതാണ്. ഇപ്പം നമക്കറിയാം നമ്മുടെ കൂ കുടുംബബന്ധങ്ങളിലെക്കെ നോക്കാണെങ്കില് പലപ്പോഴും ഈ നമ്മുടേക്കെ കുടുംബത്തില് നമ്മടെ ഉമ്മ വല്ലി ഉമ്മാക്ക് മരിച്ച് കഴിഞ്ഞാല് ആഹ് കുടുംബത്തിൽ ചെ പലപ്പോഴും ചെലപ്പോ റിം വിഭിന്നത അഥവാ അവർക്കെടല് വേർതിരിവ് സംഭവിക്കാണ് കാര്ണം ചെറ്യ മക്കൾക്കെടല് ചെല പിന്നീട് തരത്തി ബന്ധം ഉണ്ടാവില്ല എന്നില്ല കാരണം ആ ഉമ്മ ഉള്ള കാലത്തോളം അല്ലെങ്കിൽ അവരെ മാതാവുള്ള കാലത്തോളം അവർ ഭയങ്കരതിൽ ബന്ധത്തിലും പരസ്പരം ഐക്യത്തിലൊക്കെ പോയിരുന്നു എന്നാൽ പിന്നീട് അവർക്ക് ഒരു മാതാവ് ഇല്ലാതെകുമ്പോ അത് പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരണ്ടല്ല ഇപ്പഈ മരണത്തെ പറ്റി പറയയാണണ്ടെങ്കിൽ പല രീതിയിലുള്ള മരണങ്ങളും സംഭവിക്കണ്ട് പലത് പല്ല രീതിയിൽ മരിക്കുന്ന ആൾക്കാരുണ്ട് പലരും ആത്മഹത്യ ചെയ്തിട്ട് മരിക്കുന്ന ആൾക്കാരുണ്ട് പലരും വിഷം വെച്ചിട്ട് മരിക്കുന്ന ആൾക്കാരുണ്ട്, പലരും കൊന്നിട്ട് മരിക്കു കൊ കൊല ചെയ്യപ്പെടുന്ന പല ആളുകളുണ്ട് അപ്പ പല രീതിൽ സംഭവിക്കുന്ന ഇപ്പൊ ആത്മഹത്യക്ക് പറയാന്നുണ്ടെങ്കി പലരും അവരുടെ ജീവിതം തന്നെ മടുത്തിട്ട് അതും അവർക്ക് എന്തായാലും ഇ പരീ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം നേരിട്ടിട്ട് ഇപ്പ എന്തെങ്കിലും തരത്തിലുള്ള ഈ കാമം പോ പ്രണയം അത് തകരുമ്പോ അങ്ങനെയൊക്കെ പല ഘട്ട കാരണങ്ങളായിട്ട് അവർത്തരം മരണത്തെ തൊട്ട് ന്താണ് അവരിത്രം ജീവി മടുക്കാണ് ഇത്തരം മടുത്ത കാരണത്താല് എന്ത എന്താ അവര് ഈ പിന്നീട് അവര് ന്നീട് ഇത്തരം ഈ ആത്മഹത്യ പോലുള്ള മറ്റു കാര്യങ്ങളിലേക്ക് ചെന്നത്താണ്
നിങ്ങള് പറഞ്ഞതിനോട് ഞാൻ ഫുള്ള് യോജിക്കുന്നു ങ്ങൾ നേരത്തെ പറഞ്ഞു നമ്മളെ കുടുംബത്തിൽ ചിലർ മരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം അവിടെ നിലനിൽക്കില്ല അത് വളരെ ശരിയാണ് എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ട് എന്റെ കുടുംബത്തിൽ എന്റെ വല്യമ്മ അതായത് എന്റെ ഇപ്പാന്റെ ഉമ്മന്റെ കുടുംബംണ്ട് ആ കുടുംബത്തെ ഏ ബന്ധം നിലനിർത്തിയിരുന്നത് എന്റെ വല് മാന്റെ ആങ്ങള ആയിരുന്നു ഏ.. പക്ഷെ അദ്ദേഹം ഒരു രണ്ടു വർഷം മുമ്പ് മരണപ്പെട്ടു അതിന് ശേഷം നമ്മൾ അങ്ങോട്ട് കോൺടാക്റ്റോ ഓര് ഇ പൂക്ക് വരവോ അങ്ങനെ കൊടുത്ത് വാങ്ങലോ അങ്ങനത്തെ പരിപാടികളൊന്നുല്ല അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അപ്പോ അത് എന്താണ് നമ്മുടെ കുടുംബന്ധത്ത ഒരു വിള്ളല് എന്താലും വീഴ്ത്തിട്ടുണ്ട് പിന്നെ ന്നാത്തെ കൊറച്ച് പോയി ന്നാ ലാസ്റ്റ് പറഞ്ഞ് കൊറെ പ്രണയമാര്യാജ്കളാണ് അങ്ങനെ കൊലപെടുത്തുന്നത്. ഇന്ന് രാൾക്കും ഒരാള്ടെ ജീവൻ എടുക്കാനോള്ളാ അവകാശം ഇല്ല. അതെ എല്ലാവർക്കും അവരുടെ ആ ഒര് സമയം ചെയ്ന്നത് വരെ ജീവിക്കാൻള്ളാ അവകാശം ഭൂമിയിലോണ്ട്. അപ്പോ അത് വക വെച്ച് കൊടുക്ക്യാ അതിനെ റെസ്പെക്ട് ചെയ്യാന്നോള്ള ന്ന്ത് ബാക്കി ഓരോ മനുഷ്യൻ്റെയും കടമയാണ്. എ ഈ ആഹാ ആക്സിഡന്റ് അകാതെമരിക്കുന്ന കേസല്ലാ പറയ്ന്നത് യെ ഹും ഓരോ ചെറിയ ചി ചെറിയ കാര്യങ്ങളാരിക്കും. സില്ലി മാറ്റേഴ്സ് ആരിക്കും. പക്ഷേ അതൊര് റിവഞ്ച് ആയിട്ട് കണ്ട് അവൻ്റെ ജീവനെടുകണം അവന് ഇനി ഇവടെണ്ടാവാം പാടില്ല. യെ അല്ലെങ്കി അവളെ അവള്ഞ്ഞി വേറെ ആരിം കെട്ടൻപാടില്ല. ആരിം കൂടെ പോവാൻ പാടില് എന്നൊക്കെ പറഞ്ഞിട്ട് ഏ ഒരു ഒര് യെ നിമിഷം പോലും ശങ്കിക്കാതെ പോയിട്ട് ഒര് ജീവനൊക്കെ എട്ക്ക്ന്നാ എത്ര എത്ര കഥകളാ മ്മള് ഡെയിലി കണ്ടൊണ്ടിരിക്കണത് ഇത്രയും പൂരോഗമിച്ചാ മനുഷ്യന്മാര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏ കൊലക്ചെയ്യുമ്പോ അടഞ്ഞ് കഴിഞ്ഞാൽ യേ ഇംഗ് എങ്ങോട്ടാണ് ഈ ലോകത്തിന്റെ പോക്കാന്നാണ്. എല്ലാരും മരിക്കുംന്ന് ല്ലാർക്കും അറിയാം. പക്ഷേ ആാ ഒര് സമയം വെരെ അയാള്ടെ റോള് ഭൂമിൽ കെയിഞ്ഞിട്ടില്ല. അയാൾക്ക് പലതും ചെയ്യാണ്ട്. അയ്യാ ള്ളൊരു അച്ഛ അച്ഛനായിരിക്കാം, ഒരു മകനായിരിക്കാം, ഒരു അപ്പൂപ്പാനായിരിക്കാം, അല്ലെങ്കി അതൊരു ഭാര്യയായിരിക്കാം, അമ്മ യായ് ങ്ങളായിരിക്കാം. എ ഇങ്ങനെ പലതും പല റോളുകളാണ് അവര്മനുഷ്യാന് ഒരെ സമയം ത് വഹിച്ചോരിക്ക്ന്നത്. അതേ സമയം അയാൾ സൊസൈറ്റില് പലറോളുകളുംവഹിക്കുന്നുണ്ടവും. എ എതെങ്കിലും കമ്മിറ്റിയുടെ പ്ര പ്രസിഡന്റ് ആരിക്കാം, അല്ലെങ്കി ഒര് പൊതുപ്രവർത്തകനായിരിക്കാം, പാർട്ടി പ്രവർത്തകനായിരിക്കാം, കൊന്ന് കളഞ്ഞ് കഴിഞ്ഞാൽ ആയാള്ടെറോളുടെ ബാക്കിയാണ്. അതെങ്ങി അത് ചെയ്തില്ലാന്ന്ണ്ട്ങി അതി അസ് തെറ്റ്ചെയ്യ്ണത് ആരങ്കിലും ഇയാൾ ടിപ്പ ൻ്റെയ്ത് നിക്ക്ന്ന ബാക്കിള്ള അൾ പ്പോൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുംന്തൊണ്ടെ ഇതൊണ്ട് ണ്ടാ വിണ് ണ്ട് മരണത്തെ കുറിച്ച് സംസാരിക്കാനെ അങ്ങനെ നീണ്ടു പോകും ഞാൻ കുറേകം സരി ന്നാണ്ടൽലും നമ്മുക്ക് ന്ന്താലും വിശദ മായിട്ട് പിന്നെ സംസാരിക്കാ വിഷയത്തെ ഹും
അതെ നമ്മക്ക് പിന്നെ ന്ന് സംസാരിക്ക. ഒരു പാട് സംസാരിക്കള്ള വിശ്യം ആണ്. നമ്മുക്ക് ഒഴിഞ്ഞ സമയം കിട്ടുമ്പോൾ സംസാരിക്ക.
ആഹ് അതെ അതെ ശെരി എന്നാ ഓക്കെ.